ഹലോ
ഹലോ പറ
ആ എന്തൊക്കെണ്ട് സുഖല്ലേ
ആ അമ്മക്ക് സുഖം തന്നെയാണ്േ എന്താ അവിടുത്തെ പാട്
ഇവിടെ സുഖന്യാണ് കുഴപ്പൊന്നുല്ല
ആ ആ ഞ ഞാ ക്ക് കൊറെ ശ്രമിച്ചീന് വിളിക്കാന് ഇപ്പൊ ഇപ്പട്ത്തൊന്നും കിട്ടീല്ല എന്താ തിരക്കിലാണോ രണ്ട മൂന്ന് ദിവസായിട്ട്
അതെ അതെ ഞാൻ ഇന്നലൊന്നും വല്ലാണ്ട് തിരക്കിണ്ടായില്ല പക്ഷെ ഇന്ന് ഇന്ന് രാവിലെ മുതൽ ഇപ്പോ വീട്ടക്ക് എത്തുന്നെ വൈകുന്നേരയ്നി ഒരു സ്ഥലം വരെ പോയിരുന്ന
ഉ അതെ നമ്മള് വിളിക്കുമ്പോ ഓരോ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യല്ലോ അപ്പോ നമുക്ക് അങ്ങനെ കൊറേ വെറുതെരിക്കുമ്പോളെ അങ്ങനെ ഓ നമ്മളന്ന് നല്ല രീതിയിലുള്ള ചർച്ചകളൊക്കെ നടത്താ എഴുതി കുറെേ വിളിച്ചിരുന്നു തന്നെ പക്ഷേ അപ്പോൊന്നും കിട്ടിയില്ല
ആഹ് നമുക്ക് ഇപ്പൊ സംസാരിച്ചാലോ നമക്കിപ്പ കൃത്രിമ ബുദ്ധീനെ കുറിച്ച് സംസാച്ചാലോ
ആ നമ്മുക്കാ അതിനെ കുറിച്ച് സംസാരിക്കാം അപ്പൊ ഈ ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംഭവമാണല്ലോ കൃത്രിമ ബുദ്ധി എന്നുള്ളത്
ഉ
നമ്മളുടെ ഈ കാലഘട്ടത്തിൽ എന്തൊരു കാര്യത്തിനും നമ്മൾ ഇപ്പോ ഒരു പഠനത്തിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൊ പണ്ടത്തെ പോലെ കണ്ടുപിടിച്ച് ഒരു വീട്ടിൽ പോയി ചെയ്യാനുള്ള പോലെ പണികളും വിദ്യാലയത്തിൽ നിന്ന് തരികയാണെങ്കിൽ നമ്മളത് ് കണ്ടുപിടിച്ച് എവിടുന്നേലൊക്കെ എഴുതിെടുക്കലാണ് പക്ഷെ ഈ സമയത്ത് നമ്മുക്ക് ഇവിടെ വന്ന് ചാറ്റ് ജി പിറ്റി ഉണ്ട് അതുപോലെ പല രീതിയിലുള്ള ഏ നോട്ട് അപ്ലിക്കേഷൻസ് നമുക്ക് അവയി സാധ്യമാണ് ഇതിലൊക്കെ കൊടുത്താൽ തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ളതെല്ലാം നമുക്ക് ലഭിക്കാറുണ്ട്.
ആ, അത് പറഞ്ഞത് വളരെയധികം ശരിയാണ് കാരണം പണ്ടത്തൊരു കാലം കാലം വെച്ച് അന്നൊന്നും ഇതില്ല, ഇങ്ങനെ ഒരുപാട് നമുക്ക് നമ്മള സഹായിക്കാൻ വേണ്ടിട്ട് ഒരുപാട് സാങ്കേതിക വിദ്യകളൊന്നും വളർന്നു വന്നിട്ടില്ല. പക്ഷെ ഇന്നാണെങ്കില് നമുക്ക് ഒരുപാട് അധികം സാങ്കേതിക വിദ്യകൾ നമ്മളെ സഹായിക്കാൻ വേണ്ടിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കൃത്രിമ ബുദ്ധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അപ്പൊ അതിന് ഏറ്റവും നല്ല ഉദാഹരണണിപ്പൊ ഏ ഐ, ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലിയിലൊക്കെ നമുക്ക് ഒരുപാട് പുരോഗതി പ്രാപിക്കാൻ നമുക്ക് പറ്റും കാരണം ഇപ്പോ ഈ, ഈ കൃത്രിമ ബുദ്ധിയുടെ സഹായവും ഉപയോഗിക്കാത്ത ഒരു വിദ്യാർത്ഥുഇന്ന് ഉണ്ടാവൂല്ല
അതെ, ഇത് വിദ്യാർത്ഥികൾ മാത്രമല്ല ഇപ്പോഴുള്ള അദ്ധ്യാപകർ പോലും പല കാര്യങ്ങൾക്കും ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ അദ്ധ്യാപകർക്ക് പോലും ഇത് ഉപയോഗിക്കേണ്ട ഒര അവസ്ഥ വന്നു, അങ്ങനെയായി നമ്മുടെ ഈ കാലഘട്ടം.
ഉം ശരിയാണ്, ഇപ്പൊ അദ്ധ്യാപകര് പോലും ഇപ്പോ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ എളു ഉണ്ടാവുന്നുണ്ട്, മാത്രല്ല കുട്ടികളെ പഠിപ്പിക്കാനും അതേപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ഒരുപാട് അധിക സഹായിക്കുന്നുണ്ട് പിന്നെ ഇത് ഒരുപാട് അധികം മേഖലയിൽ നമ്മളെ സഹായിക്കന്നണ്ടല്ലോ, ഇപ്പൊ ആരോഗ്യമേഖല പിന്നെ ഗതാഗതം അ ലുള്ള മേഖലകളിൽ നമ്മളെ സഹായിക്കുണ്ടല്ലോ, ഇതെങ്ങനെയൊക്കെ ആണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം
അതെ ഇതൊക്കെ നമ്മെ സഹായിക്കുന്നുണ്ട്, നമ്മള് പല രീതിൽ സഹായിക്കുന്നു നമ്മളൊക്കെ ഇപ്പൊ ഈ സമയത്ത്ന്ന് പറഞ്ഞാലേ നമ്മളൊക്കെ ഇൻസ്റ്റഗ്രാം, ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ് അതെല്ലാം എടുത്തു നോക്കിയാൽ നമുക്ക് ഓരോ ഒരു പുതിയ തരത്തിൽ നമ്മൾ ഒരു സാധ ഒരു ഫോട്ടം കൊടുത്താൽ തന്നെ നമ്മളൊന്നും ചിന്തിക്കാത്ത രീതി രൂപത്തിൽ തന്നെ ആക്കിത്തരുന്ന പുതിയ രീതികളൊക്കെ വന്ന് തുടങ്ങി. ഏ അത് നമ്മള ഈ ആധുനികമായ നമ്മുടെ ആൾക്കാർക്കൊക്കെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ഒരു കാര്യണ് ഫോട്ടോ കൊടുക്കുക അതിന് വേണ്ട കാര്യങ്ങൾ എന്താന്നുള്ളത് താഴത്ത് നമ്മൾ നൽകിയാൽ ഇതി നൽകിയാൽ അത് അതുപോലെ ചെയ്തു തരിക. അതൊക്കെ നല്ല രീതിയിലുള്ള ഒരു നമുക്കൊരു സഹായമാണ്.
ആ തീർച്ചയായും അതൊക്കെ നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്.
ആ
വേറെരു കാര്യം പറയാണെങ്കല് ഇത് നമ്മൾ മറ്റൊരു രീതിയിൽ ഒരു ഒരുപാടധികം വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടല്ലോ, അപ്പോ പറയുകയാണെങ്കില്. ഈ കൃത്രിമ ബുദ്ധി വന്ന തോട് കൂടെ മനുഷ്യന്മാരുടെ ചിന്താശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയന്ന് ഒരു പഠനം ഈ അടുത്ത് ഇതായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായി, ഞാൻഈ പത്രത്തിത്തില് വായിച്ചതായിട്ട് ഓർക്കുണുണ്ട് ഏ മാധ്യമപത്രത്തില് അവസാന ത്തെ പേപ്പറ്ലായിട്ട് ഞാൻ കണ്ടതാണ് മനുഷ്യന്മാരുടെ ചിന്താശേഷി ഞ്ഞമ്മളുരുടെ ഏഹ് ക്രിയാത്മതയും ഒക്കെ ഒരുപാടധികം കുറക്കുന്നുണ്ട് എന്ന് ഞാൻ ഇതില് വായിച്ചു എന്താണ് ഇതിനെ കുറ്ച്ച് കൂടുതൽ പറയാൻള്ളത് ശരി രിയാണോ
ഇഞ്ഞു അഭിപ്രായത്തിൽ വെച്ചാണ്ട് അതും ഓൽക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് കാര്ണം നമ്മള് ഈ ഈ ഈ കൃത്രിമ ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ അതിലൊരു കാര്യം എന്താപ്പൊ ചെയ്ത് വെ ച്ചാൽ അതിലെന്താണോ തലേൽ എന്താണോ ഉള്ളത് ആ കാര്യങ്ങൾ മാത്രേ ഓല് ചെയ്യൊള്ളൂ പക്ഷെ മനുഷ്യന്മാരല്ല നമുക്കൊരു കാര്യം കണ്ടാൽ അത് ഇതാണ് അത് എന്താണ് അത് ഇത് നമ്മുടെ ആരാണ് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും പക്ഷെ ഒരു കൃത്രിമ ബുദ്ധിക്ക് അത് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കും യില്ല ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് നൽക്കുന്നത് മനുഷ്യന്മാര് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം
ആ മനുഷ്യന്മാര് തന്നെയാണ് ഒരു പടി മുന്നോട്ട് നിൽക്കുന്നത് പക്ഷെ നമക്ക് അത് ഉറ പ്പിക്കാൻ പറ്റൂല കാരണം ഭാവിയിലൊക്കെ ഈ മനുഷ്യബുദ്ധിയെ മറികടന്നിട്ട് കൃത്രിമ ബു ദ്ധി വളർന്നു വരുന്ന ഒരു കാലം വിദൂരം ഒന്നല്ല കാരണം ഇപ്പോ ഏഹ് ഓ കമ്പനികളുടെ ഉന്നതരായ ഏഹ് വിദഗ്ധരൊക്കെ തന്നെ അവരൊക്കെ ഇപ്പ തന്നെ പ്രവചി തുടങ്ങിയിട്ടുണ്ട് കാരണം വരും കാലങ്ങളിൽ ഈ കൃത്രിമ ബുദ്ധി എന്ത് ചെയ്യും മനുഷ്യബുദ്ധിയെ മ മനുഷ്യബുദ്ധിയേക്കാൾ മികച്ച രീതിയിൽ വളരുകയും മനുഷ്യന് തന്നെ ഭീഷണിയായി തീരുന്നൊക്കെ ഏഹ് അവരൊക്കെ ഇപ്പ തന്നെ പ്രവചിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ നമ്മുടെ ചാജ് ജീപിട്ടിന്റെ ഏഹ് കമ്പനിയായ ഓപ്പണ ഇതി ഇതിന്റെ ഉന്നത മേധാവികളൊക്കെ പറയുന്നത് ഇത് ഭാവിയിൽ എന്തായാലും മനുഷ്യബുദ്ധിയെ കവച്ചു വെ കുകയും മനുഷ്യനരു ഭീഷണി തീരുക ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവര് നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൃത്രിമ ബുദ്ധിയ ഒരു സഹായമായിട്ട് മാത്രം കാണ് അല്ലാതെ ഈ കൃത്രിമ ബുദ്ധിയില് മുഴുവനായിട്ട് നമ്മള് അഭിനമിക്കാതെ ഉം അതെ അതെ നമ്മള് അതിന് സഹായമായിട്ട് മാത്രം കാണാം അല്ലാത അതെ നമ്മള് മുഴുവൻ സമയവും അതിനീെ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരുപാട് കഴിവുകൾ നഷ്ടപ്പെടുത്തുന്നതാണ് ആ ഉന്നത മേധാവികളൊക്കെ ഇപ്പ തന്നെ പ്രവചിച്ചുൊണ്ടിരിക്കും
ആഹ് അതന്നെയാണ് കാര്യമായിട്ട് വിദ്യാലയത്തിൽ ഇന്ന് നടക്കുന്നത് നമ്മള് ഒരു കാര്യം നമ്മള് കണ്ടെത്തി വരേണ്ട് ഒരു സംഭവം അത് നമ്മളിപ്പോൾ ചാജ് ജിപിട്ടിയിൽ അടി വച്ച കൊടുത്താൽ അത് എന്താണ് സംഭവം അത് എന്തൊക്കെയാണ് അത് നമ്മ ക്ക് ചിലപ്പോൾ അധ്യാപക അധ്യാപകർക്ക് അറിയുന്നതിലേറെ ഉഷാറായിക്കൊണ്ടന്നെ ഓര് തരിയാണ് അപ്പോ നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുക അങ്ങനെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല. അപ്പൊ അതിനെ കുറിച്ചുള്ള അറിവും കാര്യങ്ങളൊക്കെ നമ്മൾ നിന്ന് വിട്ടു പോവും. അതൊക്കെ വലിയൊരു പ്രശ്നമാണ്.
തീർച്ചയായും. അത് ഞാന് പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം അതാണ് ഏറ്റവും വലിയ വെള്ളി വെല്ലുവിളി എന്നുള്ള കാരണത്താലാണ് എന്നാൽ അത് മാത്രം ഒന്നല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മറ്റുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൃത്രിമ ബുദ്ധി അതിനെ ഏ അതിന് വളർച്ച വേണമെങ്കിൽ എന്തു വേണം ഒരുപാട് അധികം വിവരങ്ങൾ വേണം. വിവരങ്ങളുടെ വലിയ വലിയ വിവരക്കെട്ടുകൾ ആവശ്യമാണ് ഈ ഒരു ഈ കൃത്രരിമ ബധ വളരണമെങ്കിൽ അതുകൊണ്ട് തന്നെ അവരെ ഒരുപാട്ധികം വിവരങ്ങള് വ്യക്തി വിവരങ്ങളും അതേപോലെ തന്നെ പരമ്പരാഗതമായ വിവരങ്ങളും അതേപോലെ മറ്റ സ്ഥാപനങ്ങളുടെ വിവരങ്ങളൊക്കെ ഇവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇതില് നമ്മുടെ സ്വകാര്യ വിവരങ്ങളും അതേപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങളുടെ സ്വകാര്യമായ വിവരങ്ങളൊക്കെ കട കൂട സാധ്യതയുണ്ട് മാത്രമല്ല അവരി ഇത് ഉപയോഗിച്ചിട്ട് ആ കൃത്രിമ ബുദ്ധി ഈ ഉപയോഗിക്കുന്ന ചാറ്റ് ബോട്ടുകളൊക്കെ അവര് ഏഹ വികസിപ്പിക്കാനൊക്കെ സാധ്യത വളരെയധികം കൂടുതലാണ്ത്
പക്ഷെ ഇതൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല കാരണം കാരണം ചാറ്റ് ജി പിട്ടിക് എന്തെങ്കിലും ഒരു പ്രശ്നം എന്തെങ്കിലും ഒരു ഇത് വന്നാൽ അഥവാ നമ്മൾീ വിശ്വസച്ച് ചെയ്ത കാര്യങ്ങളെല്ലാം അഥവാ പുറത്തിറങ്ങുകയോ അല്ല എന്താ അപ്പൊ നമ്മുടെ സീക്രട്ട ആായുള്ള കാര്യങ്ങളും പുറത്തിറങ്ങിയ ഒളിവിലായ കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങിയ ചെയ്യുക അതൊരു വ ഈ ഒരു പ്രശ്നമാണ് ഉണ്ടാക്കുക
ഏ അതുപോലെ പല രീതിയിലുള്ള പ്രശ്നം പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടി വരും ഇതിനത് മാത്രം ആശ്രയിച്ചു കൊണ്ട് ജീവിക്കാനാണ്
ഉം അതൊക്കെ ശരിയാണ് കാരണം സ്വകാര്യമായ വിവരങ്ങളൊക്കെ ഒക്കെ അവരുടെ കയ്ൽ എത്തിക്കഴിഞ്ഞാല് അവര് അത് മറ്റ് ഉള്ളവർക്ക് വിൽ അല്ലെങ്കിൽ അതിനന് വേണ്ടി അതിനെ വികസിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക ുള്ളതൊക്കെ തെറ്റ ഒരു കാര്യമാണ് അത് നമ്മുടെ രാജ്യത്തിന്റെയും അതേപോലെ തന്നെ മറ്റു രാ്യ രാജ്യങ്ങളുടെയും ഒക്കെ ഈ ഈ ഈ സൈബർ സുരക്ഷ ആ മേഖലയിലുള്ള ഒരു കടന്നുകയറ്റ മാറ്റ അല്ലെങ്കിൽ അതിനെ അതിലെ അത് മറികിടക്ക അത്
അതെ അതെ ഇപ്പോ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് നോക്കിയാ കാണാൻ കും ചൈന ജപ്പാന് എന്നു പോലുള്ള രാജ്യങ്ങളിൽ തന്നെ പിന്നെ ഈ കൃത്രിമ ബുദ്ധി വെച്ചിട്ടുള്ള ഓരോ ഉപകരണങ്ങൾ കാരണം അവിടെ എല്ലാം കാര്യങ്ങളും ചെയ്യുന്നത് ഈ സംഭവങ്ങളാണ് കൃത്മൂതിയ ഉപകരണങ്ങളാണ് ഇങ്ങനെയുള്ളതെല്ലാം നമ്മളുടെ രാജ്യത്ത് വന്നാൽ അത് വലിയൊരു രീതിയിൽ തന്നെ മ നിഷയമാർരിക്ക പ്രശ്നമായി തീരും അല്ലെങ്കിൽ എല്ലാ മനുഷ്യന്മാരും ഈ സാധനം വാങ്ങി ഭങ്ങി വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്
ഉം അതൊക്കെ ഒരു സാധ്യതകൾ മാത്രമാണ് പിന്നെ പറയാനുള്ളത് മറ്റു പല കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച് ചെയ്യണല്ലോ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതല് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്
അതെ ഇനി ഇനി എന്തായാലും നാളെ അങ്ങോട്ട് ഇറങ്ങണം കേ ശ നമുക്ക്ന്നെ നേരി കണ്ട് സംസാരിക്കണം
അതെ ഞങ്ങക്ക് തീർച്ചയായിട്ടും നേടൊണ്ട് സംസാരിക്കാം ഏ ഇപ്പോ അന്ന് ശരിയാൽ ഉം